തനക്ക്
നല്ലന്നെ എന്താർത്ഥാനൊക്കെ
എന്താ സുഖം തന്നെ ങ്ങനെ പോകുണ്ട് എത്താ ചായ കുട്ച്ചൊ
ഇല്ല ചായട്ച്ചിട്ടില്ല ചായടിക്കാ നിക്ക് ഉം
ക്ക്‌ണ്ടോ
ഇല്ല ന്നൊരു വെയില്ണ്ട് രാവിലെ തൊടങ്ങിയതാണ് വെയില്
തുണികളൊക്കെ ഉണങ്ങിണ്ടാവൂല്ലോ
ആ ഒരു വിതൊക്കെ ന്നാല് വെയ്ല് വെയിലെല്ലാ ആണോ
എ ഇവിടെക്കെ നല്ല വെയിലാണ്
നല്ല വെയിലൊന്നുല്ല
ഏ എടക്കൊരു മൂടല്ണ്ട് ന്നുള്ളൂ
ഏ മൂടിയാണ്ടള്ള അങ്ങനെ വെയില് നല്ല വെയിലൊന്നുല്ല കൊറച്ചൊക്കെ ഉണങ്ങി ഏ കൊ കൊറച്ച് കുണി കൊറച്ച് കൊണങ്ങാത്തു ഏ ചെൽത് ഡ്രെസ്സേളൊന്നും അങ്ങനെ ഉണങ്ങൂലല്ലോ
ഇല്ല പ്യാന്റ് ഒക്കെ ഒന്നും ഒണങ്ങൂല
കട്ടിള്ളത്
ആ കട്ടിള്ളത് ഒണങ്ങൂല ഒൺങ്ങാൻ ഭയങ്കര കെതീട്
പിന്നെയൊക്കെ വാർപ്പള്ള സ്ഥലത്തൊക്കെ നെരന്ന സ്ഥലത്തൊക്കെ ഇടണം എന്നാ പിന്നെ പെട്ടന്നൊക്കഓണങ്ങും ഈ അയലമല തന്നെ ഒണങ്ങൂലല്ലോ
ആ ഇന്നിപ്പോ മക്കക്ക് ലീവ് ക്കെല്ലെ ഒട്ക്കും പോയില്ലേ പൊർ
ഇല്ല എട്ക്കും എടുക്കും എറങ്ങീറ്റൊന്നുല്ല അങ്ങനെ അങ്ങനെ പോണ ഫാമിലിന്നും അല്ല ഇവിടെ
ഏ
ആ അങ്ങനെ പൊർത്ത്ക്കൊന്നും പോ അങ്ങനെ പോല്യ ങ്ങളോ
ഞങ്ങള് പോകലൊക്കെണ്ട് അങ്ങനെ പോവായൊന്നുംല്ല ഇവിടെ നാട്ടില് ആ നമ്മളെ ഹസ്ബൻഡഒക്കെ ഇവിടെ നാ നാട്ടില്ഉണ്ടവുമ്പോ അങ്ങനെ വന്നാ പോവൊക്കെ ചെയ്യും ഇപ്പപിന്നെ നമ്മടെ നാട്ടിലില്ലാ ത്തോണ്ട് പിന്നെ അങ്ങനെ പോകൂലല്ലോ
ഏഹ് ഏഹ് ആ ശരി ഫാമിലിയൊക്കെ റ്റിപോലുണ്ടോ?
ആഹ് ഫാമിലിയും പോകലുണ്ട് പിന്നെ ഫാമിലിഅങ്ങനെ ഒരെട്ടം പോയിട്ടുള്ളു ബാക്കിയൊക്കെ ഈ ഫ്രണ്ട്സആളാപ്പഴാ പോയത് പിന്നെ ഇങ്ങനെ പോകും എല്ലാ എല്ലാരുആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ എടക്ക്എടക്ക് എങ്ങനെ വർഷത്തിലൊക്കെ പോവലുണ്ട്.
ആഹ് ഞങ്ങള് രസംന്നെയ അങ്ങനെയൊക്കെ പോണത് എടക്കഅങ്ങനെകുട്ടികളെ കൊണ്ടൊക്കെ പോകണം.
ഉം മറ്റത് അയില്ലാരുംഎന്റെ സ അതാണ് ഞമ്മള് ഈ ഫ്രണ്ട്സ ആള്ഒക്കെ റിസോർട്ട് പോ ഒക്കെ എടുത്ത് കാണാ നിക്കാണ് ഭയങ്കര രസ ഉംഅതെ അതകുമ്പോ നമ്മക്ക് എന്താണ് കുട്ടികളൊക്കെ കൊണ്ട് പോയാല് ബുദ്ധിമുട്ട്ണ്ടാവില്ലകുട്ടികൾക്ക് കളിക്കാനും ഓൻ നി നി നിക്കല മറ്റേ ഈ രാവിലെ പോയി വൈകുന്നോരം പോകുമ്പോ നമ്മുക്ക് ര് ആരു ബുദ്ധിമുട്ട്
ആഹ് ആഹ് കുട്ടിയക്ക് കുട്ടികൾക്ക് ഫുഡ് എടുക്കാനായാലും പാല് എടുക്കാനൊക്കെ ഒരു സുഖമാണല്ലേ റിസോർട്ടൊക്കെ എടുക്കുപ്പോ?
സുഖാണ് നല്ലൊരു നല്ല രസണ്ട് ര് ഉമ് രാത്രിയൊക്കെ ഇങ്ങനെ നമ്മള് വീട്ടന്നൊക്കെ പോകുമ്പോ ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ഇങ്ങനെ പ്രായംന്തെച്ചൊക്കെ കൊണ്ടുപോയ ഞമ്മക്ക് അവിടെ ആഹ് മസാലക്കെതേച്ച് കൊണ്ടപയാല് അവിടെ എനിഗ്രിൽ തെയ്യാനുള്ളെ സംവിധാനക്കെ ഒത് അ ആക്കി തരും.
ആഹ്ങ്ങനേ റീസ്ക്
ക്കൊലോട് പറഞ്ഞാല് ആഹ് അങ്ങനെ ഓലോട് പറഞ്ഞാല് ഓല് ഫുഡ് നൈക്കളെ നെയ്ച്ചോറോ ചപ്പാത്തിയോ പൊറോട്ടക്കോല്
സെറ്റ് ആക്കിതരൂല്ലേ ആഹ് ഒരു കാര്യ ന്നെയാണ്. അങ്ങനെ പോണം എന്നാലേന്നെ കാണും നമ്മളൊന്നുംഅ
അതോക്കെ ഒരു റിലാക്സ് ആവാനെ ഇപ്പൊ കൊറേ ആയി പോയിട്ട് അങ്ങ്
എടക്കൊക്കെ അങ്ങനെ പോകണം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അല്ല ക് അമ്മുക്കൊന്ന് എൻജോയ്മെന്റ് ആവേം ചെയ്യും. ആഹ് കുട്ടികൾക്ക് ഒരു സന്തോഷാണ്.
ആഹ് അതെയല്ലേ. രവിലെക്കെ ഇങ്ങട്ട് ക്ക് നല്ല കോടേം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ കാണുമ്പോ തന്നെ ഒരു മനസ്സിനൊരു ത്ക്കെല്ലേ ഒരു സന്തോഷ സമാധാനൊക്കെയാണല്ലോ അങ്ങനെ
ആഹ് ഇവിടെ അങ്ങ് ഈ ഫാമിലി ഒന്നും അങ്ങനെ അല്ല അയിമ ക്കൊന്നും വല്യ താല്പര്യം ഇല്ലാത്ത ഫാമിലി
ഇല്യല്ലേ?
ഉം ഒക്കെ. അങ്ങനൊന്നുല്ല അങ്ങനെയും ഒക്കെനി ഇവിടെ ഇങ്ങനെ നിസ് സാധാ കൂലിപ്പണിക്കാരാണൊക്കെ
ആഹ്.
അങ്ങനായിട്ട് ആരും ഗൾഫിലും കാര്യ അങ്ങനെക്കെ അല്ല ആഹ് ആഹ് അങ്ങനൊക്കെ ആവുമ്പല്ലെ ഒലെ കൈയ്യില് കൊറച്ച് ക്കെ
ആഹ് പൈസ ഉണ്ടാവുള്ളു പിന്നെ ഫ്രീ ആവുള്ളു നാട്ടിലാകുമ്പം എന്നും
ആഹ്പണി പിന്നേ ഒല പ്രാരപ്ത്തന്തായിതീരുല്ലേ മ്മള് അല്ലാതെ പിന്നെ പണി ഇണ്ടാവുമ്പോളല്ലേ ഇണ്ടാവുള്ളൂ.
ഇവിടൊക്കെ അധികം ഗൾഫിലുള്ളവരാണ് അപ്പോ ഓലൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോ അങ്ങനെ വന്നാൽ
ആഹ് ആഹ് ആഹ്. ഞങ്ങത് പിന്നെ ഫുള്ള് അധികറഞ്ഞാൽ മുക്കാലും മുക്കാലും അല്ല ഫുള്ളായിട്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു ബാക്കി എല്ലാരും
ആഹ്
ഗൾഫിൽ ഇവിടെയാണ് ഇപ്പൊ ഇവിടെ നാട്ടി പണിടുക്കണ ആൾക്കാരാ ഉം
പിന്നെ നാട്ട് ദിവസക്കൂലി ഇങ്ങനെ പണിയെടുത്താണ്ട് നമുക്ക് പോകാൻ ഇതൊക്കെ കുറച്ചൊക്കെ പൈസ ആവു ചെയ്യോ
പിന്നെ മക്കളും ഇസ്കൂളും കുട്ട്യേൾള്ളോലൊക്കെ ആകുമ്പോ പിന്നെ ഇവിടെ നെയ്‌ക്ണോനും കൂടി ആവുമ്പളേ
ഉം ഉം എല്ലെങ്കി പിന്നെ രാവിലെ നമ്മള് പോയി ക്കാണ്ട് വെയ്ന്നാരോക്കെ പോര്ണം അങ്ങനെ ഉ ഊട്ടി മൂന്നാറ് കൊടയ്ക്കനാൽ അവി ണ് ഊട്ടിയാണ് കുറച്ച് വൃ ത്തി കുറവുണ്ടാവും അല്ലാത്ത കുഴപ്പൊ ഒന്നുല്ല
അല്ലെങ്കില് സ്വന്തായിട്ടൊക്കെ വണ്ടി വേണം വണ്ടിക്കെ എടുത്ത് മ്മള്
ആഹ് അതെ ആഹ് അല്ലെങ്കി സ്വന്തമായിട്ട് വണ്ടി വേണം ന്നെങ്കി പിന്നെ ആരേം അമ്മക്ക് ഒറ്റക്ക് തന്നെ പോവ മ്മ അമ്മളെ ഫാമിലിന്നെ ഒറ്റക്ക് പോകാ
ആഹ് ന്നാ പിന്നെ വണ്ടി അമ്മള് ആലോയ്ക്കണ്ട അമ്മക്ക് ഓട്ടാനുള്ള ആളും ഉണ്ടാഉമ്പോ സുഖാണ്
ആഹ് സുഖാണ്
ഉം എന്ത് വൈന്നേരൊക്കെ സ്പെഷ്യൽ എന്തേ ണ്ടാക്കോ
ആഹ് ണ്ടാക്കും എതീം ണ്ടാക്കണം ഏഹ് സമൂസേന്റെ ആഹ് ഓലൊക്കെണ്ട് അവിടെ ഉണ്ടാക്കണം വിചാരിച്ചിങ്ങനെ ഇവിടെ കെടക്കാണ് നീ ച്ചിട്ടില്ല ഞങ്ങള് പിന്നെ ഏഴ് മണി ആവും ചായ കുടിക്കണെങ്കിൽ അപ്പോത്തിനൊക്കെണ്ടാക്കും
ഏഹ് അയ് ശരി ആഹ് ആഹ്
ഉം മഴയല്ലേ ഇപ്പൊ ഈ മഴ ആയിന്റെഷം എന്തെങ്കിലുക്കെ ആയിട്ട് ചിലപ്പോ ഇണ്ടാക്കും അത് മറ്റേ അങ്ങനെ വേ വേ ചൂടാഉ മ്പൊ അങ്ങനെയ്മ്മക്ക് കടിമ്മക്ക് എപ്പളെങ്കിലൊക്കെ പൊരിക്കടി ഇതൊന്നും നമുക്ക് കേടല്ലേ അതുംണ്ട്
ആഹ് കുട്ടിയേക്കായാലും ഞമ്മക്കായാലും ഒക്കെ പ്രഷർ ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോൾ ഒക്കെ എണ്ണമ്മെ എണ്ണമേഴ്ക്ക് നമ്മള ശരീരത്തിൽ എത്തുമ്പയ്
മാഹ്തെ അപ്പപിന്നെ അങ്ങനെങ്ങട്ട് എ ന്നും എണ്ണ കടി അങ്ങനെ കയ് കഴിക്കണ്ടചാരിച്ച് ണ്ടാക്കൂല്യ
ആഹ് പിന്നെ ഓ ഞമ്മൾ ണ്ടാക്കിയത് കൊഴപ്പൊന്നുല്ല കടേന്നൊക്കെ വാങ്ങിയാ ഒന്നിനു വേണം പത്തും പന്ത്രണ്ടും രൂപട് ക്ക മറ്റ്
ഒള്ളു
ആഹ് മറ്റേ മുക്ക് ഇഷ്ടംമാതിരി ണ്ടാക്കാം വയർ നറച്ചു കഴിക്കും ചെയ്യാ
ആഹ് പ്പൊ പിന്നെ അങ്ങനെ സമൂസണ്ടാക്കണം വിചാരിക്ക്‌ണ്ട് ഇപ്പം
ആഹ് ശരി ണ്ടാക്കിയാൽ നമ്മക്ക് വയർ നിറച്ച് കഴിക്കാ ഉം ന്നാപിന്നെ പൊറത്ത് കടേന്ന് കടയിൽന്ന് ഓൽ ഉണ്ടാക്കിയത് കഴിക്കും വേണ്ട
ആഹ് ആഹ് ആഹ് അതെ
കുട്ട്യാ ഉം ഓൽക്കും വൈകുന്നെ വൈകുന്നേ രായാൽ എന്തെങ്കിലും പൊരിക്കടിയോ
ഏഹ് വെടെ പിന്നെ അങ്ങനെ മക്കള് പൊരിക്കടി അങ്ങനെ തിന്നൂല ഓൽക്ക്പ് പ്പ ത്തിരിയോ രാവിലത്തെ റസ്കോ ബിസ്കറ്റോ അങ്ങനെങ്ങട്ടെ ആഹ് പൊരിക്കടിണ്ട് പയംപൊരിയൊക്കെ നല്ല ഇഷ്ടാണ് പയംപൊരി തിന്നും സമ മൂസർഞ്ഞാല് പിന്നെ എരുവായൊണ്ട് പിന്നെ അയിമക്കൊന്നും വല്യൊരു ഇതില്ല തിന്നും അങ് അല്ലെങ്കി പിന്നെ ഓൽക്ക് ബിസ്കേ ച്ച് അല്ലെങ്കി രാവിലത്തെ ദോ ദോശയോ പത്തിരിയൊ അങ്ങനെ എന്തെങ്കും കൊടുത്താ തിന്നും
ഏഹ് സ്കൂളിട്ടന്നിട്ട് അതക്കാ തിന്നല്
സ്കൂൾട്ട് വന്ന് വല്യോന് അങ്ങതൊന്നും പറ്റൂല ഓന് റെസ്ക്ക്‌ ഓന് കൊറച്ച് റെസ്ക്കേ പറ്റുള്ളൂ
ഏഹ് അയ്ശെ
അതിന് ചെറി അ അതിനോട് ചെറിയോൻ ഉറങ്ങിനീചാ വൈന്നേരം രാവിലത്തെ എന്താ കടി അത് കഴിക്കും
ഏഹ് ഇവടെ പിന്നെ സ്കൂൾട്ട് വന്നാ പിന്നെ ചോറാ
ഏഹ് ഇത് പിന്നെ നാലരാവുവേ അപ്പോ പിന്നെ അപ്പോ ആഹ് മൂന്നണി ആവുമ്പോ പിന്നെ ചോറ് കൊടു എത്തും കൊഴപ്പല്ല ഇത് നാലര ആകുമ്പോ ഒന്നും ചോറ് കഴിക്കൂലാ വൈകുന്നേരായിലെ
ആഹ് വൈകുന്നേരം അവൂലെ
ഉം ഉം മറ്റൊന് പിന്നെ അംഗൻവാടിന്ന് വരുമ്പോ പിന്നെ അംഗൻവാടി പായസായിട്ടും അവിൽ അങ്ങനെ വയറ് കഴിച്ചിട്ടാ വരാ ഉം അപ്പ പിന്നെ ഇവിടെന്നിട്ട് ഒന്നും കഴിക്കൂല
ആഹ് അവിടുന്ന് പിന്നെ നല്ലോം അത്യാശൊക്കെ നെറഞ്ഞോണ്ടെക്കാരം വര
ആഹ് വൈകുന്നേരം ഓൽക്ക് മധുര പലഹാരെയ്ക്കാരം ഉച്ചക്ക് ചോറ് കയ്ച്ചില്ലെങ്കിലും
അത് കിട്ടാ അത് അങ്ങനത്തെ ആഹ് ആഹ് ആഹ് അങ്ങനെ കഴിക്കുന്ന കുട്ടിയാണെ തിരക്കേടില്ല
മധുരം ഇഷ്ടാണ് അപ്പോ പായസായാലും അങ്ങനെ അടായാലും അങ്ങനെ അങ്ങനത്തൊക്കെ കഴിക്കും ചോറ് കഴിക്കാനെ കൊറച്ച് മടിയൊള്ളു
ഏഹ് ഇന്റെ കുട്ടീനൊക്കെ അംഗൽവാടി പറഞ്ഞയച്ച സമയത്ത് അതൊക്കെ കാണുമ്പോന് ഓൻ അറ ഒരു വൃ ഒരു നമുക്കൊരു അറപ്പുണ്ടല്ലോ അങ്ങനെയ്നി ആ രാ രാഗി അങ്ങനത്തെന്നു തി കയ്ക്കൂലെനി
ഏഹ് ഇത് മധുരം ഇഷ്ടാ പായസാക്കി കൊടുത്താലും ഒക്കെ കയിക്കും
ഉപ്പുമാവ് ഒക്കെ ഒരു വെറുപ്പേനി
ആഹ് ഞമക്ക് ചോറേ പറ്റാത്തൊള്ളൂ
ആഹ് ശേ ചോറ്ന്നിലങ്കി ചോറ് ഇപ്പോ നല്ലത്പ്പ ആർക്കും നല്ലതല്ല തടി ക്ക്‌ ചോറല്ലേ അല്ലാതെ ഹെൽ പ്രോ ട്ടീനെ സാനം കഴിക്കണിങ്കാട്ടി നല്ലത് നല്ലത് അതല്ലേ ചോറിണിങ്ങാ
ആഹ് ആഹ് ആഹ് ചെല ദിവസം ടീച്ചർ അറിം നല്ലോം കഴിച്ചിക്കണാറിം ചെല ദിവസം കഴിച്ചിട്ടേ ഇല്ല്യറിയും അപ്പോ പിന്നെ വൈന്നരം പിന്നെ വൈകുന്നേരം എന്നും കഴിക്കും. ഉച്ചക്കയിച്ചിട്ടില്ലെങ്കിലും രാവിലേം കഴിക്കും
കുള്ചേർത്തുമ്പോളേകാരം ഞ് ബുദ്ധിമുട്ട്
ആഹ് അതെ സ്കൂള് ചേർത്തുമ്പോഴേക്കെ ആഹ് അതെ അപ്പോത്തിനൊക്കെ ചെലാവ് ങ്ങനെചാരിക്ണ്ട് ഇപ്പോ ഓരോ പ്രായവുബം മക്ക ക്ക് ആഹ് ഓരോതല്ലേ
ആഹ് കൊറചീച്ചേ കൊറച്ച് ങ്ങനെ ചേലാക്കിയാതി ഒ
മ്മ് മ്മ് ആഹ് ഒറ്റക്ക് കഴിക്കൂ ഏഹ് അയിനൊന്നും കൊഴപ്പില്ല. ഒറ്റക്ക് എന്ത് കൊടുത്താലും കഴിക്കും അതൊക്കെ ശേലയ്ക്കോളും
ഏഹ് ശെരി
ഞ്ഞിയിപ്പോ ഈഒരു വർഷം കൂടി അംഗൻവാടിയിലൊക്കെ പോയാ ഇഞ്ഞു സ്കൂളൊക്കെ ആവുമ്പോളേക്കാനേ ടീച്ചർമാര്ക്കും അംഗൻവാടിത്തെ മാതിരി നോക്കാൻ കഴിയുല്ലല്ലോ അംഗൻവാടിയാണ അവല് തിന്നിട്ടില്ലെങ്കിലും വാരി കൊടുക്കു അങ്ങനെ ചെയ്യുല്ലോ പിന്നെപ്പ നമ്മളറിയുന്ന ആൾക്കാരുആവുമ്പോ ആഹ് പിന്നെ അറിയുന്ന ടീ ടിച്ചാറുമാരു ആവുമ്പാ പിന്നെ അമക്ക് കൊയപ്പല്ല്യര്ന്നു. ഇതിപ്പോ സ്കൂളാ ആവുമ്പോ നമക്ക് അറിയത്ത ആൾകാരല്ലേ ഓൽകു അറീല അമ്മക്കു അറീല അപ്പളെകാരെ ഇതിന്റൊരു ബുദ്ധിമുട്ട്
ഉം വേറെന്താ പിന്നെ
വേറെ എന്തൊക്കെ അങ്ങനെ വോണ് പ്രത്യേകി ച്ചൊന്നുല അങ്ങനെ പോവുന്ന്
ആഹ് അന്നാ പിന്നെ എന്ന പിന്നെ. വി..
ആഹ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ശരിെന്നാ.. ആ